അതൊക്കെണ്ട്.
സുഖമല്ലേ?
ചായകുടിച്ചോ?
പ്രൊഡക്ട്
എന്താ ന്നിട്ട് വൈന്നേരം പണി ചായൊക്കെ കുടിച്ചിട്ട്?
രു പണില്ല. താ ങ്ങനെ രിക്ക്ണ് പോർതൊക്കെ നോക്കി വെറ്തെ ങ്ങനെ നോക്കി ഇര്ക്കണ്.
ഐ ശരി കളിക്കാനൊന്നും പോവ ല്ല്യെ?
അപ്പ കുളിക്കാൻ കുളി പ്പോ പഞ്ചായത്തിനടീൽക്
ആഹ് ആഹ്
മഞ്ഞപ്പിത്തോ കാര്യ
ഐ ശരി. പിന്നെന്തക്കെ? അത്ശരി
പിന്നെ ത്ത ന്നാലെ രാത്രി തെരക്കായി കൊറച്ചു കയ്ഞ്ഞിട്ട് കളിണ്ടായിന്.
ആഹ് ആഹ പ്പൊ കളിയൊന്നുംണ്ടാവില്ല. കളി ഫുള്ള് കളി. കണ്ട്ത്രക ളെക്കാരം ലെ ലോക കപ്പ്‌. മ് മ്മ് മ് മ്മ് ക്ഷേ ലോകകപ്പ് ഒരു ത് ന്നെയാണ്. അങ്ങനെയല്ല. പൊതുവെള്ള പോലല്ലേ കൊറേ അങ്ങട്ടും ങ്ങട്ടും. വാർത്തനങ്ങളോണ്ട് ക്കെ ള്ളൊരു സംഭവാണ്. ലോകകപ്പ് സമയൊക്കെ ഒരു വിധത്തിൽ. കപ്പാരാ അറിയൂല മിക്കാറും ഇൻ്റൊരിത് അർജന്റീന അടിക്കണംന്നുള്ളത. ഞാനർജന്റീന ഫാനാണ്
ഓ ഇപ്പ തരും. ഇപ്പ നീ വേറെ കേട്ടോ
ആഹ് എന്തേല് അറിയൂല നോക്കാ നമുക്ക് മെസ്സി ഫുൾ മൂഡാണ്
മെസി കൂടെന്നെയാണ് പക്ഷേ മെസി മാത്രമേ പോണള്ളൂ
ആഹ് അതാണ് അതാണ് വിഷയം
ജീവിതത്തി കെട്ടീല്ല ഒരു വയ
ആഹ് ആഹ് ടീംവർക്ക് വേണം അല്ലെങ്കില് ആകെ മോഞ്ചു ഒരാള് വൺ മാൻ ഷോ ഉണ്ടായിട്ട് ഒരാളൊറ്റക്ക് കളിച്ചുണ്ടാക്കിട്ട് വല്യ കാര്യോന്നില്ല
ഒരാളെ പൂട്ടിയാ എന്തെയ്യ ഇമാലിലൊക്കെ എന്തേലും പൂട്ടിക്കാന്നൊക്കെ
ഉം ഉം
കൊറച്ച് മാൻ ഓഫ് ദി മാച്ച് കൊടുത്തേനു. അയ്ന്റെ ആവശ്യല്ല കാരണം രണ്ടസിസ്റ്റ് രണ്ട് ഗോള്
ഉം ഉം
കുറച്ച് ദിവസമായി
നമ്മുടെ നാട്ടില് ഇപ്പോൾ സജീവാണല്ലേ വേൾഡ് കപ്പിൻ്റെത് പക്ഷേ പല രീതിയിലായി ചില ആളുകൾ ഫ്ളക്സ് വെക്കുന്ന്, ചില ആളുകൾ കട്ടൗട്ട് വെക്കണ്, മത്സരാണീല്ലേ?
അയ്യോ ഒരു മണ്ടത്തരല്ലേത്
ആഹ് ബഷേ എന്നിട്ട് ഇ ഈ പ്രാവശ്യം എന്നിട്ട് അതിന്റെ മാറിച്ചിന്തന്നെ ഇത് തുടക്കം വന്നല്ലോ അതാണ് ഏറ്റവും വലിയത് കൊറേ ആളുകളെന്താക്കി ഇങ്ങനെ കുറേ ഫ്ലസ്സ് വച്ചിട്ട് എന്താ ഉപകാരം ന്നൊക്കെ ചിന്തിച്ചാണ്ട് ഞാന് കൊറേ റീലുകള് കണ്ട് ഞങ്ങള് ഫ്ലക്സ് വെക്കാൻ ള്ളവേണ്ടി ഞങ്ങള് പിരിച്ച ഫണ്ടാണിത് ഇത് ഞങ്ങളൊരു എന്താ പറ വൃദ്ധസദനത്തൊക്കെ അല്ലെങ്കിലീ വളരെ രോഗികളായിട്ട് ജീവിക്കണ അഗതി മന്ദിരത്തിക്ക് അങ്ങനത്തെ ഓരോ സ്ഥലത് ത്തക്ക് കൊടുക്കുകാണ്റാണ്ട് കൊറേ റീലിട്ട് അങ്ങനെ ഏതോ ഒന്ന് രണ്ട് ടീം ഇട്ട് പിന്നെ അതായി ട്രെൻഡ് ആളുകള് ഞങ്ങൾ ഒക്കില്ല ഞങ്ങളർജന്റീന ഫാൻസ് ഞങ്ങള് ഇത് കൊടുക്കാണ്. അപ്പൊ ബ്രസീൽ ഫാൻസാര് ഓല് അവിടെ ബിരിയാണിയാ കൊടുത്ത് എന്നാ ഞമ്മളൊക്കെ മന്തി കൊടുക്കാറ് അങ്ങനെ ഒരു സെറ്റപ്പായി നമ്മുടെ നാട്ടിലെ ട്രൻഡ് അതായതോണ്ട് രണ്ട് മെച്ചാണ് ആ പാവങ്ങൾക്കെന്തേലൊക്കെ തിന്നാനും കിട്ടി അതേപ്പോ ഒരു പബ്ലിസിറ്റിയായി മറ്റേ ഈ ഫ്ലക്സൊക്കെ വെക്കുമ്പോൾ ഒരുപാട് ഉപദ്രവങ്ങളത് കാരണത്താല്ലാണ്ടോ ഒന്നാമത് അയിനോടൊരു കാര്യല്ല അതങ്ങ് അവിടെ വെയിലും പൊടിച്ച് മയയും കൊണ്ടിങ് ഒത്തക്കാ ഇപ്പൊ മ്മള് ആരെ ഫ്ളക്സ് വെച്ചാലും ഓലിപ്പോ നമ്മള് വെച്ചണോ ഇല്യോന്നൊന്നും അറിയില്ല പിന്നെ ഇപ്രാവശ്യം ങ്ങള് ശ്രദ്ധിച്ചു വാറി ജ്ജ് ശ്രദ്ധിച്ചോ അറിയില്ല മുമ്പൊക്കെ നാട്ടുകളിൽ കളിക്കാരെ ഫോട്ടോയാണ് വക്കണേ മീൻസ് ആഹ് ആഹ് ഇപ്പൊ സ്വന്തം ഫോട്ടോ വെച്ച് പ്രമോഷനാണ് സെൽഫ് പ്രമോഷനാണ് ഇപ്രാവശ്യം അതന്നെ. ആളുകളൊന്ന് മാറി ചിന്തിച്ചു തുടങ്ങീണ് വെറുതെ വാക്കിയുള്ളോരെ ഫോട്ടോ വെച്ചിട്ട് എന്ത് കാര്യം കിട്ടാനെന്ന് ചിന്തിച്ചാണ്ട് ആഹ് അറ്റ്ലീസ്റ്റ് നമ്മള് ഫോട്ടോ ഏ
ആഹ് ഇത് സാധാരണ ഇപ്പ വല്യ വല്യ നേതാക്കളെ ഫോട്ടോലെ വെക്കല് ഏഹ് നമ്മളെ ഫോട്ടപ്പോ എവിടെ വെച് വെക്കാനവസരം കിട്ടൂല
ആഹ് ആഹ് അപ്പൊ ഞമ്മളെ ഫോട്ടോ ഷോയാണൊരു ഇതായിട്ട് ഇപ്രാവശ്യം മാറ്യേ പക്ഷെ ഇങ്ങനെ വെച്ചോണ്ട് വലിയൊരു നഷ്ടം വരാൻ പോനുണ്ട്‌ ടീമ് കപ്പ് അടിച്ച് ഇത്തർക്ക നോക്കുമ്പോ ഒരു ഊക്കിട്ടും ചങ്ങായിമരെ ഇടയിലൊക്കെ ഓ ഒരാള് വല്യ ഫ്ലക്സ് ഒക്കെ വെച്ചീന് എന്തായി പറഞ്ഞണ്ട്.
മൊയ്ല്യാന്മാർക്ക് അറിയില്ല പുറത്തരിക്കില്ലേ
ഉം പക്ഷെ വേറെ വിഷയുണ്ട് ഞമ്മളിപ്പ അങ്ങനെയല്ലല്ല. നമ്മള ത് ഒരു ടീമിനോട് ഉള്ള നമ്മളെ താല്പര്യം എന്ന് പറയ എനിക്കാണെങ്കി അത് വേറെ രീതിയിൽ അല്ലേ അതില നമ്മള് നോക്കണ്ടി. അപ്പൊ തോ തോൽക്കാ ജയിക്കന്നില്ലല്ലോ അയില്. അതില് നമ്മൾ ആ ഒരു ടീം ആ ടീം സ്പിരിറ്റ് അതില് പ്രധാനപ്പെട്ട. ഒരു കളിക്കാരനെ അതൊക്കെല്ലൊ അതിൽ നമ്മള് നോക്കുള്ളൂ. ഇലപ്പുറത്തേക്കോന്നും നമ്മള് അയില്നോക്കുല്ലല്ലോ.
ഇപ്രശം ടീമ് അടിച് കപ്പ് അടിക്കാനാണ് ഉണ്ടെങ്കിൽ. ഫ്രാൻസ് അടിക്കും.
ആഹ ആഹ് അ സാധ്യത ഉണ്ട് ഇന്ന് ഇന്ന് ഇല്ലേ കളി പിന്നെ
ല്ലേ ഇനി അടുത്തത് ഇതണ്
ഇന്നത്തെ പോർച്ചുഗലിന്റേത്.
ഇസ് പണ്ട് മുതലേ ഒരു റീല് ഒട്ണ്ട് ഒരു ഏതൊരു മൊയ്ല്യാര്. ഇങ്ങനെ പറയണേ എന്താ പറയോ ഓൽ ഫാൻസുകൾക്ക് ന്നെ അറിയാ ഒരു തോൽ
ആ
എങ്ങനാലും നമ്മള് കൊട്ടറെ എത്രേ ഉള്ളൂ അതിന്റെപ്പുറത്തേക്ക് എത്തൂലാലോ അയിന് ഇങ്ങള് ഒരു കമന്റ് കണ്ടോ ഇയാള് പണ്ടേ അറിയന് ഇയാക്കൊക്കെ ശരിയാണെന്നളോ. ഇന്നത്തെ ആ രീതിയില് ഇങ്ങനെ റീലുകളൊക്കെ ഓട്ന്
അതന്നെ അതിന്റെ സംഭവം ഇനിക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളു. കാരണം ഇ ഈ കളി ഇപ്പൊ എവിടിം ഓടി എത്തൂലേ
ഉം ഉം ഓ ഓ അടുത്ത ഇതീതന്നെ തട്ടി പോകാനാണ് സാധ്യത.
വളരെ വളരെ വിദൂര ഭാവിയിലല്ലാതെ തട്ടി പോകും.
അതന്നെ ദൂരെ ഭാവില്ല ഉം
ഏഹ് അത് പോവും കാര അടുത്ത് സ്പെയിലാണ് സ്പയില് അടുത്ത് എറിം. അലമ്പി വിടും.
ഉം ഉം
ഇപ്പ അർജന്റീന എന്താ സുഖം കപ്പടിക്കാനുള്ള വഴി നോക്കിക്കോ രണ്ട് കളി മര്യാദ ആഹ്‌ പഠിപ്പ്ണ്ട്ന്ന്ണ്ടെങ്കി
മം ഉം
ഫ്രാൻസ് ഫൈനലല്ലേ വരുള്ളൂ ഇംഗ്ലണ്ട്ക്കാരം കൊളംബിയണ്ടാവും അത് കുറച്ച് സീനാ കേട്ടോ കൊളംബിയ
ആഹ് ആഹ് ഇപ്രാവശ്യം കുറച്ച് സീനാണ്.
കൊളംബിയയിലെ സീനാണ് വിചാരിച്ച മാരിയല്ല
ആ പക്ഷെ ഓല് ഓല ആ ടീം വർക്കും ആ കളിയും അതൊക്കെയാണ്.
അതണ് ഒല്
ഈച് വകോ വലിയ പ്ലെയർ വലിയ നല്ലൊരു പ്ലെയർ മാത്രം കളിച്ച്. അതിനോട് കാര്യമില്ല. എല്ലാവരും പാടി ടീമായി ചെയ്താലേക്കെ കാര്യള്ളൂ. അതിനൊണ്ട് എന്തെങ്കിലുമൊക്കെ ന സംഭവിക്കളൂ.
പിന്നെ അത് ഇപ്രാവശ്യം സെറ്റ് ആവും. ക്യാൻസലായി ആരും പറീണില്ല്യാ
ആഹ് അത്പർഞ്ഞാല് അങ്ങനല്ല ഒര് പോ പോപ്പുലാരിറ്റി കൊറവുള്ള ഫാൻസൊക്കെ ഇല്ലാത്തൊരിതായോണ്ടാണ്. ഈ അതുകൊണ്ടാണ് അതിനെ കുറിച്ച് ആരും അങ്ങനെ വല്ലാതെ ചർച്ച ചെയ്യാത്തെ
ഉം കൊളംബിയ ഇണ്ട് പിന്നെ കൊളം അല്ല അത് വരെ മൊറോക്കോ
ആഹ് മൊറോക്കോണ്ട് ഉം ഉം പിന്നെ ഈ ഇപ്രാസ് ഹോസ്റ്റിങ്ങിനെ കുറിച്ചും കുറേ പരാതികളൊക്കെണ്ട്ല്ലേ?
ആഹ് മൂന്ന് രാജഗലെക്കെ.
ഉം അതല്ലേ സ്റ്റേഡിയൊക്കെ ഞമ്മളെ മലപ്പുറത്തുള്ള അത്ര വലിപ്പള്ളതെക്കെണ്ട് കേട്ട് ഇൻക്കറില്ല. യാഥാർത്ഥ്യം എന്താണ്?
ആഹ് മൽപുർത്പൊത്ത് പത്തൂ മുപ്പെയ്നായിരാതിന്റെ സ്റ്റേഡിയക്കെൻണ്ടല്ലോ.
ഉം ഉം ഇനി പുതിയേ സ്റ്റേഡിയം വെര്നുണ്ടല്ലോ അത് പൊളിക്കും ന
അതിപ്പഴും കോഴിക്കോട്ടേക്കാ?
ഈ ഇല്ല്യാ ഇൻക്ക് മലപ്പുർത്താണ് സാധ്യത കൊയിക്കോട് വാറ കൊറേ സംഭവങ്ങള് വെര്ണ്ടല്ലോ? ഈ മെട്രോ അങ്ങൻത്തെ ഓരോ സംഭവങ്ങൾ വെരുമ്പോ ഇതുമ്പാടി അവിടെ കൊണ്ടോ ച്ചാൽ പിന്നെ മലപ്പൊർത്താർക്ക് കലി കേറൂലെ പിന്നെ
അല്ലെല്ല അയിന് പ്രഖ്യാപിച്ച് മല ബാറുന്നാണ്. മലപ്പുറംന്നന്നെ പർഞ്ഞെ മിക്കവാറും മലപ്പുറം ഇത് രണ്ടും കൂടി ത്തിപ്പെടൻ പറ്റിയ ഏരിയ ഉണ്ടാവല്ലോ മലപ്പുറത്തിനും ഇവരിക്കും കോയിക്കോട്നും മൊത്തത്തില് അങ്ങൻത്തെ ആണ് ഫേൻസെള്ളു കാരണം മൽപൊർത്തോള്ളു പിന്നേം സ്ഥാലെ ഒക്കെ ഞാന്പതാനോക്ണെ
ആഹ് ആഹ് അതൊരു വിഷയാണ് സ്ഥലല്ല്യാ കോഴിക്കോടും സ്ഥലം കുറവാട്ടോ ആ ഒരു വിഷയത്തിൽ കുറച്ചൊര്തുണ്ട്.
അല്ല അയില് രണ്ടിൽ ഇതിന്റെ ഇടയിലൊക്കെ നല്ല ട്രെയിനും നല്ല സൗകര്യം ഉള്ള എയർപോർട്ട്ന്നും പിന്നെ റെയിൽവേ എട്ത്തുള്ള സ്ഥലങ്ങള്. ഇപ്പ നെലമ്പൂരൊക്കെപ്പാടെ ഒയിവുണ്ടാവും കാട്ടില്
ഉം ഉം അവടെ വെച്ചിട്ട് കാര്യോല്ലല്ലോ?
ഹേ
ആഹ് ആഹ് ആഹ് പിന്നെ മറ്റേന്തോ പുതിയ എന്താ റെ റെയിൽ ഏഹ് റെയിലിൻ്റെ എന്തോ സംഭവം വെര്ണ്ടല്ലോ മെട്രോൻ്റെ അപ്പോ അങ്ങനെയൊക്കെ എന്തേലും ഒക്കെ ടച്ച്എയ്പ്പിക്കണ എന്തെലൊക്കെ കൊണ്ടരാമതി അറിയൂല
കൊണ്ടർട്ടെ അത്പ്പൊ എന്തര് ഈ സർക്കാർ ഇപ്പ
ആണോഹ് ലോകപ്പ് ഏതായാലും അതില് വേറെ സംഭവാണ് ഞാൻ ഇന്നലെ സ് ശ്രദ്ധിച്ച് മൂന്നാഴ്ച കഴിഞ്ഞ് ഇനി രണ്ടാഴ്ചമ്പാടേ ക് കളി കഴിഞ്ഞ് എന്തേളുപ്പാല്ലേ?
ആടോ ആ ഇപ്പൊ ജൂലൈ ഇരുവെയിന് കഴിയും പക്ഷെ എന്താച്ചാല് ഇതിന് എത്രകളി നട്ക്കാണ്ട്? പയിനാറടുക്കാണ്ട് എട്ട് നടുക്കാണ്ട് നാല് നടുക്കാണ്ട് പയിനല് നാല് കളി
ആഹ് എത്രയെ എപ്പളാ ഇതും നാ
ഇ ഈ ഈ നാലുകളി എന്താ ഇരുവയസ്സൊന്നുല്ല നാലുകളി നേരെ ബോഡിയൊന്ന് റീഫ്രഷ്
ഉം ഉം ഫുള്ള അടുപ്പിച്ചടുപ്പിച്ച് ണ്ടായാന്തി
ഇപ്പോ ഫ്രാൻസും ഒപ്പരത്തിനോണ്ട് ചാൻസൊണ്ട് എന്താ കളി?
ക്ക് വരുന്നോട്ത്തച്ച് കാണാം ഏത്ടീം കപ്പ് എടുക്കുംന്നുള്ളത്
ഉം അർജന്റീനെട്ത്താ ആ ഫിഫെനേങ്ങ്ട് മാറ്റും
നോക്കമ്മക്കെ
എന്തായിക്കോട്ടെ